ആഹ് കേക്കുന്നില്ലേ
ആ കേക്ക കേക്ക കേക്ക
ആ എന്താ പാട് സുഖല്ലേ
ന്തോ
ആ ആ ചായട്ച്ച് ചായുടി ക
ആഹ ആ ആഹ ആ കുഞ്ഞു കുഞ്ഞ്ണ്ടോ
ആഹ കുട്ടിണ്ട് ചെർത് ചെറിയളുണ്ട് ഒന്നര വയസായിക്ക്‌ണ്
അയ്യടാ ഭയങ്കര സംസാരം ആണെന്ന് തോന്ന്ന്നു
ആ അത്വ്ടരു കുട്ടി വന്നപ്പ അ കള കള കളിക്കാണ് ആ കൊഴപ്പല്ല ചെല ടൈമിലൊക്കെ
ഇല്ല ലേ പെൺകുട്ടിയോ അതോ ആൺകുട്ടിയോ ആഹ ഹ ഒറ്റ മോളോ ഒറ്റ മോനൊള്ളോ
അല്ലാ മൂന്നാള് മൂന്നാമത്തെ
മൂന്ന് ആണോ ആ
മു മൂത്താള് പത്താം ക്ലാസ് പഠിക്കണ്
ആഹാ ഹാ സെക്കന്റ് ആ ആ മൂന്ന് പേര് തമ്മി വഴക്കോണ്ടോ
മൂന്ന് പേരു ചെല ടൈമില് മൂത്താളും രണ്ടാമത്താളും കൂടിണ്ടാവും
ആ ആ ഇവനുമായിട്ട് വഴക്കുണ്ടാക്കില്ല ഇവടെ മൂ ഒരു വയസ്സുള്ളൊരു പെങ്കൊച്ച
ആ ആ മൂത്തോട്ടി എത്രാം ക്ല
ഒ ഒരാളേ ഉള്ളു ഇല്ലല്ല ഒരാള് എനിക്കു ഒരു കുട്ടിയുള്ളു
എത്ര വയസ്സായി
ആ മൂന്നര
ആ ആ അംഗൽവാടി പൂണ്ട
ആ പ്ലേ സ്കൂളില്
ആ ആ ആ ശരി ആ ആ
ആ മഴയൊക്കെ ഉണ്ടാങ്ങോട്ട്
അയി ഇപ്പെയ് ചാ ചായ കുട്ച്ചിലെ എന്താ
ആ കടിയായിട്ട് അങ്ങനെ ഒന്നും ഇല്ല അപ്പം ചായ പറെണം ഞാനെ ആ ഒരോ ഫ ഷെൺ പോയിട്ട് ഒര് മൂന്ന് മൂന്നരയൊക്കെ ആയപ്പെഴാ വന്നേ പിന്നെ കൊറച്ച് പരിപാടൊക്കെ വീട്ടിലെ പരിപാടിയൊക്കെ തീർത്ത് നാലര ആയപ്പെളാ കഴിച്ചെത് പിന്നെ
ആ ആ ആ അതെ ഇബെടെ മഴ ഇതാപ്പം വൈകുന്നേരം കൊർച്ചേരം ചാറി മഴ ഇങ്ങനെ ചാർന്ന് ചാറിക്കാണ്ട് പോയി
ആ ഇന്നലെയൊക്കെ പെയ്തായിരുന്നോ മഴ
ഇന്നെലെ വൈകുന്നേരം ഇല്ല ഇന്നെലെ വെയിലെന്നെയ്ന്നു രാത്രിയിൽ പെയ്ത്ണ് തോന്ന്ണ്ട്
ആഹാ
ഉ ഉം ഉം പിന്നെ എന്താ കുട്ടികള് ആ എന്താണ്ട് വീട്ടില് വേറെ ആരൊക്കെയുണ്ട്?
ഞാനും ഹസ്ബൻഡും കുട്ടിയും മാത്രേ ഒള്ളൂ. നമ്മള് നേരത്തെ ഒരുമിച്ചായിരുന്നേ അപ്പൊ അവിടെന്ന് മാറി അനിയൻ പൊ ആ കല്യാണംകഴി അതുകൊണ്ട് പിന്നെ നമ്മള് പിന്നെ അധികം അവിടെ നിക്കുന്നത് നല്ലതല്ലല്ലോ.
ആഹ് അതെ.
ആ അതുകൊണ്ട് തന്നെ ഞങ്ങള് മാറി. നിങ്ങളോ ആ
ആ ഞങ്ങള്ആ മാറിക്കണ് മാറി. ക്കണ്.
ആ ആഹ് പുതിയ വീട്ടി തന്നെ
ആഹ് ആ ആ ജോലിക്ക് പോണുണ്ടോ തോ
ഇല്ല ജോലിക്കൊന്നും പോണില്ല വീ
ആ ആ വേറെ ആരും ഇല്ലാത്ത കൊണ്ട്
ആ കുട്ടികൾ നോക്കാന് ചെറിയ ചെറുതല്ലേ ഇന്ന വേറെ ആരുണ്ടാവില്ല. കുട്ടികളൊക്കെ വലുതായിട്ട് പോവാ. ആ നീ പോണുണ്ടാ ജോലിക്ക്?
ഇല്ല ഇല്ലില്ല ഞാൻ പോന്നില്ല. ഞാ നോക്കുന്നുണ്ട് ഇവളെ സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞിട്ടേ നോക്കാലോന്ന് ഓർത്താ. ഒരാളുടെ ചെലവി തന്നെ ന്തയ്യാം എല്ലാരും പടി എല്ലാം നോക്കാൻ പറ്റിയല്ലോ.
എന്താണ് നോക്കുന്നത് ജോലി എന്ത് ജോലിയ നോ
ഉം ഞാന് എം എ സൈ സൈക്കോളജി കഴിഞ്ഞാണേ അപ്പം കൗൺസിലിംഗോ അങ്ങനെ എന്തെലു ഒക്കെ നോക്കല്ലൊന്നോർത്ത അല്ല എന്താ പഠിച് കഴിഞ്ഞ പഠിച്ചിട്ടുള്ളേ
ഞാൻ പ്ലസ് ടു കഴിഞിട്ടേ ഉള്ളൂ പിന്നെ പഠിച്ചിട്ടില്ല പിന്നെ കമ്പ്യൂട്ടർ കോഴ്സിന് പോയിട്ട് ഏതങ്കിലും എടുത്ത് കമ്പ്യൂട്ടർ പ കട്ട അങ്ങനെ ഇതൊക്ക കൊണ്ടിങ്ക ായിട്ട് പോച്ചിട്ട
ആഹ് ആണല്ലേ ആ അല്ല ഇപ്പൊ അക്കൗണ്ടിങ്ങിനൊക്കെ നല്ല ഇതല്ലേ വാല്യൂ അല്ലെ
ആ എന്നാലും നമ്മുക്ക് പോയി നോക്കാം
ആ ഇവൻ കൂടെ ഇച്ചരിവലുതായ സ്കൂളൊക്കെ പോയി കഴിഞ്ഞിട്ട്
ആ ആഹ് ആഹ്
ആ ആ വൈകിട്ടേത്തേക്കുള്ള ആയോ അതോ
ഇല്ല. ഉച്ചക്ക് ഉണ്ടാക്കിയ ഫുഡ് തന്നെ താ രാത്രിക്ക
ആഹ ഹ
ഉം പിന്നെ ചോ അരിടക്ക എപ്പളെ ഉഴുന്ന് ദോശൻ്റെ മാവുണ്ട് കുറച്ച്. രാവിലെ ഉണ്ടാക്കി മാവ് അത് വേണെങ്കില് കു ട്ടികൾക്കൊക്കെ എന്താണ് കൊറച്ച് ചുടും കൊ ചോറും ഉണ്ട് അങ്ങനെ കൈക്കാന്ന് വിചാരിക്കണ്ട്.
വാഹഹ ആ ഇവ ഇളയവൻ കഴിച്ചോളോ ഫുഡ്ഡെല്ലാ
ഇല്ല ഇല്ല ആ ഒര് എന്താണ് രാഗി അമൃതപ്പൊടി ഏനും പഴം പുഴുങ്ങിയിട്ട് ജ്യൂസടി പിന്നെ സാധാ കഞ്ഞി ചോറോ കഞ്ഞ്യോ ഒന്നവണ്ടീട്ട് കൊടുക്കുവല്ലോ. അല്ലെങ്കി തിന്നില്ലെങ്കി ജ്യൂസ് അടിച്ച് ഇതങ്ങോട്ട് കൊടുക്കും.
ഓഹഹോ കഴിച്ചോളോ ഓ കൊഴപ്പില്ലാതെ
ഇല്ല. ഞമ്മള് കൊടുക്കണം. ജ്യൂസ് അടിച്ചിട്ട് നമ്മള് കൊടുക്കണം. കോരി കൊടുക്കണം ആ ആ ചെറിയ കു ട്ട്യല്ലേ.
ആ ഹെ ആഹാ
ഉം
വഴക്കില്ലാതെ കഴിച്ചോളോ?
വഴക്ക് തന്നെയാണ് തിന്നാനൊക്കെ വഴ തന്നെയാണ് ഇതൊന്നും കിട്ടൂല തിന്ന് കിട്ടൂല അത് തൂക്കം കുറവൊക്കെയാണ്
ആഹ് ആഹ് ആഹ് ഇവിടെ അത് തന്നെ എന്ന് ആശുപത്രി പോയാലും ഡോക്ട ഇവള് മാരെ വഴക്കാ വെയിറ്റ് ആഹ് ഈ എടയ്ക്ക് ക്ക് പോയപ്പോ തന്നെ വൈറ്റമിൻസ് കുറവാണ് ആഹ് വൈറ്റമിൻ ഡി കുറവാണ് കൊറേ വൈറ്റമിൻസൊക്കെ കൊറവാന്ന് പറഞ്ഞെന്ന് ആഹ് മുഖത്തൊക്കെ ഒരുമാതിരി മുഖത്തൊക്കെ ഒരു മാ ആദ്യം വിളർച്ച പോലൊക്കെ വരുന്നുണ്ട്
അതെ ഇവന്റെ കാലിന്റെ മോന്റെ ചെറുത് മോൻ്റെ കാലിന് ഒരു വളവുണ്ട് ചെറിയൊരു വളവ് പോലെ അപ്പ ആഹ് അപ്പ ഇങ്ങനെ എന്താണ് വൈറ്റമിൻ സിന്റെ കുറവാണല്ല കാൽ സ്യത്തിന് കൊറവാണത അപ്പ ഇപ്പൊ നട ക്കുമ്പോഴൊക്കെ നമ്മള് ക റേസ് ചെറുതായിട്ട് അങ്ങനെ പ്പൊ അവര് കാൽസ്യത്തിന് കുപ്പി മരുന്നൊക്കെ തന്നിട്ടിണ്ട് കൊടുക്കണ്ട് കൊടുത്തിട്ട് ഇനി വേദന ങ്ങള് വൈറ്റമിൻ ഡി ബി യൊ സി ഓ ഇപ്പം ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യണം എന്നൊക്കെ പറയണത് അവര്
റെഡി ആകല്ലേ നടന്ന് നടന്ന് നടന്ന് റെഡി ആകല്ലേ
ആ റെഡിയാവുമെന്ന് പറയുന്നത് എല്ലാരും എന്റെ ഇക്കാന ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞത് നടന്ന് നടന്ന് ശെരിയാവാലാണെന്ന് പറയണ്ട്
ആ ഹാ ഹാ ആ ചെലര് ഇങ്ങനെ പറയുന്ന ക്കെ പിള്ളേർക്ക് ഇങ്ങനെ വളവുണ്ടേല് അവര് നടന്ന് നടന്ന് നടന്ന് അത് റെഡി ആയിക്കോള്ളൂ അത് കൊഴപ്പമില്ല എന്റെ കുഞ്ഞിന് ആണെലും ചെറിയൊരു ഇതുപോലെ വളവ് പോലെ ഉണ്ടായിരുന്നു
ആ ഹ് ആഹ് ആഹ്
മറ്റേത് ഇന്ന് അവള് നട നടക്കാൻ തോടങ്ങിയപ്പം എല്ലാം റെഡിയായി കൊഴപ്പൊന്നുമില്ലന്ന് നടന്ന് നടന്നേ
ആ
ചെലര് പറയും ഒരു വയ ഒരു വയസ്സാണ് മുമ്പ് വാക്കറിൽ ഇരുത്തിയിട്ടാണെന്ന് പറയും ചെലരു പറയും അമ്മ പ്രെഗ്നന്റ ആവുമ്പം കാൽസ്യത്തിന് കൊറവ് കൊണ്ടാണ് അനൊക്കെ പറയും ഞമ്മക്ക് ഏതാ വിശ്വസിക്കാണ്ട്
ആ അല്ല ഞമ്മള് ശ്രദ്ധിക്കണം ചെലത് നമ്മള് റെഡി ആയി വരും
ആഹ് ആഹ് ആഹ്
അതും പിടിച്ചു പിടിച്ചൊക്കെ നടന്നോളുവോ
ഓടോക്കെചെ ചെയ്യോ ആഹ് ഓടൊക്കെ ചെയ്യും
ആഹ് ആ നമുക്കപ്പം അയിന്റെ പുറകെനെ ഓട അതന്നേ സമയം കിട്ടുള്ളോ
ആ അതെതെ അതെ
ഇവിടെത് മൂന്നര വയസ്സായ ആയാലും നമ്മള് അയ്ന്റെ പുറകെ ഓടണം എങ്ങോട്ടൊക്കെയാ പോകുന്നേ നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ ഇപ്പോഴത്തെ കാലത്ത് പിള്ളാരെ നമ്മള് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്ന സമയാണല്ലോ
ആ ആ ആഹ്
കുട്ടി ആണേലും ആൺകുട്ടിയണേ
എങ്ങനെ?
അല്ല ഇപ്പത്തെ കാലത്തെ ഉം നമുക്ക് ആരേയും വിശ്വസിക്കാൻ പറ്റത്തി ഇല്ല വീട്ടിനടുത്താണേലും തന്നെ പിള്ളാരെ പറ്റിയല്ലോ ഉം നേരത്തെ പെൺകുട്ടികൾക്ക് മാത്രേ പ്രശ്നം ഉണ്ടാരുന്നുള്ളു പ്പ ആൺകുട്ടികളും അതന്നെ
ആഹ് അതെ അതെ അതെ
ഇങ്ങന കൊച്ചി ടീവി കെ കാണ്ടോണ്ടിരിക്കോ
ആഹ് ഞാന് മടിയിലൊക്കെ മറ്റരൊക്കെ സ്കൂള് പോയിക്കഴിഞ്ഞാൽ ആരും വീട്ടിലുണ്ടാവില്ലല്ലോ അപ്പൊ ഞാന് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞഴിഞ്ഞാല് അവനിക്ക് കുറച്ച് നേരം സോഫയില് കൊച്ച് ടീവി ഒക്കെ ഇട്ട് കൊടുത്ത് കൊറച്ച നേരം അങ്ങനെ കാണും പിന്നെ മ്മച്ചിയെ മ്മച്ചിയെ ച്ചിട്ട് എറങ്ങി അടക്കല തണ്ടാവും ഇന്റെപ്പത്തിൽ
ഇവിടെ അതാ ഇവിടെ കൊച്ചി ടി വി വെച്ചിട്ടുണ്ടെങ്കിൽ ന നമ്മളും കൂടെ ഇരുന്ന് കാണണം അല്ലെങ്കിൽ നമ്മുടെ പുറകെ വരും
ആ
ഞാ ഈയിടക്ക് അവളുടെ സ്കൂളിലെ ടീച്ചർ പറഞ്ഞെന്ന് പറഞ്ഞു ആ വീട്ടിൽ പോയി അമ്മേനെ സഹായിക്കണംന്ന് അതുകൊണ്ട് ഇപ്പം അങ്ങനെ ടി വി കാണിച്ചില്ല അമ്മയെ സഹായിക്കാം സഹായിക്കാംന്ന് പറഞ്ഞ് എന്റെ പുറകെ വരും
ആ
അപ്പൊ ഒരു മണിക്ക് നമുക്ക് ആകെ ശരിക്കും ഒരു മണിക്കൂ ഇപ്പ രണ്ട് മണിക്കൂറൊക്കെ ആക്കി തരും
ആഹ് അതങ്ങനെ നിയന്ന് തിന്ന് ആ പൊറത്ത് അമ്മള് പൊറത്തൊക്കെ അടിച്ച് വാരുമ്പോഴു. കഴുകുമ്പോഴും വൃത്തിയാക്കുമ്പോൾക്ക് പിന്നാലെ വെള്ളത്തി അതുപോല തുടക്കുമ്പോഴൊക്കെ വെള്ളത്തിൽ കളിച്ചിട്ട് ബക്കറ്റിൽ വെള്ളത്തിൽ ക്കെ കളിച്ചികണ്ട് മേ ഒക്കെ നനക്കോ അങ്ങനത്തൊക്കെ ഒരവസ്ഥ
ആഹ് ആഹ്
പിന്നെ എന്താണ് രാത്രിക്ക് എന്താ ഫുഡ്ണ്ട് കഴിക്കല്
ഇനി ചപ്പാത്തി വെല്ലോം ഉണ്ടാക്കണം
ആ ആഹ് അല്ലാരും ചപ്പാത്തിയാ കഴിക്കല് എല്ലാരും ചപ്പത്തിയാ കഴിക്കല്
ആ ചെല ചോറില്ലാത്തപ്പോ ചപ്പാത്തി ഒണ്ടാക്കി എല്ലാം കഴിക്കും ഇപ്പൊ ചോറ് ഇരിപ്പുണ്ട് ചേട്ടൻ കഴിച്ചോളും പിന്നെ ഞാനോർത്ത് ഇപ്പോഴും ചോറ് തന്നെ എന്നിട്ടും മടുപ്പാ വൈട്ട് ചപ്പാത്തിയോ പൂരിയോ എല്ലാം ഉണ്ടാക്കാലോന്ന് ഓർത്ത് ഞങ്ങള് രണ്ട പേരായതൊണ്ട് ഏഹ് ഇത് ഉരുളക്കിഴങ്ങുവൊക്കെ ക്കാലോന്നോർത്ത്
ആഹ് ആഹ് അൽ ചോറിത് ചോ ക്കാൻ എന്താ കറിയുണ്ടാക്കിയേ
ഞാൻ രാവിലെ സാമ്പാർ വെച്ചായിരുന്നു
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഇവിടെ ഇതുതന്നെയാണ് ചോറ്ക്ക് ഞങ്ങള് ഉച്ചക്ക് കുമ്പളങ്ങ കറി തേങ്ങാരച്ചകറിയും ചിക്കൻ വറ് കുട്ടിയക്ക് ചി ക്കൻ വർത്താൻ പറ്റുള്ളൂ അപ്പൊ പിന്നെ ചിക്കൻ കൊറച്ച് വറുത്ത് പിന്നെ ഉപ്പേരിയൊക്കെണ്ട് പിന്നെ ഉഴുന്ന് ഉഴുന്ന് ദോശ ക്ക് രാവിലെ ഇണ്ടാക്കിയത് ചട്നിയിണ്ട് ചമ്മന്തി കറിയെ അത് ഞാൻ കൊറച്ച് ഫ്രിഡ്ജിക്ക് വെച്ചിട്ട്ണ്ട് അത് വാ രാത്രിക്കും അത്
ആ ആ ഈ ഉഴുന്ന് ദോശാന്ന് പറയുന്നത് നമ്മള് ഈ അരിയെ ക്കെ ഇ ട്ട് രാ രാവ് രാവിലെ ഇട്ടിട്ട് വൈകുന്നേരം അരയ്കൊ
ആ ഞാൻ ഇന്നലെ രാത്രിയില് ഇട്ടിട്ട് രാ രാത്രി കിടക്കാനേരത്ത് അര ച്ച് വെച്ചിട്ട്
ആ ആ ഹ ആ ആ അപ്പൊ നല്ല പുളിച്ചിരിക്കുമല്ലേ അപ്പൊ അതിന്റെ കൂടെ ഇത് നമ്മള് ഉലുവായിടുവോ
ഉലുവ ഒരു നുള്ള് വണ വണങ്ങാണ്ടാ ഞാന് ഇട്ടിട്ടില്ല ഇവർക്ക് ഇട്ടാല് അപ്പൊ പിള്ളേർക്ക് പറ്റൂല കുട്ടിയെക് പറ്റൂല
ആ ഹ ഹാ ഇവിടെ എല്ലാരുമിങ്ങനെയൊരു ആ എന്നാ ശരി ഓക്കെ ആ